ഹലോ സുഖല്ലേ
ആ ചായ ആയിട്ട്ണ്ട് ദോശ ചുട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ കുടിച്ചിട്ടില്ല
ഉം എന്താ കറി
കറിയൊന്നുല്ല ദോശേക്ക് ആർക്കും കറി ആവശ്യല്ല എനിക്കാ പിന്നെ കറീന്റെ ആവശ്യംള്ളൂ അത് ഞാനെന്തെങ്കിലൊക്കെ ഇനി ഇണ്ടാക്കും മുട്ടനോട് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും
ഉം ഉം
ൻക്ക് ദോശന്നെ ദോശയും ഉള്ളി കൂട്ടാനും
ആ ഉള്ളി അരിയാൻ മടിച്ചിട്ടാ എല്ലാർക്കും വേണെങ്കി പിന്നെ അങ്ങനെ അരിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കും ഇതിപ്പോ അങ്ങനെ ഓർക്കൊക്കെ ചൂടോടക്കെ കിട്ടുമ്പോ അങ്ങനെ മതി മദ്രാസ് പോകുമ്പോ അങ്ങനെ ഒ ഒന്ന് കൈ പിടിച്ചു അങ്ങനെ ന്ന് പോകും
ക്ക ശരി
എന്താ ക്ലിയർ ആവണില്ലല്ലോ സംസാരം ഹലോ ഹലോ
ഹലോ
ആഹ കേക്കുന്നില്ലേ
കേൾക്കണ്ടോ അലോ
ഹലോ
ആഹ കേൾക്കണണ്ടോ
ആ അതെെ ണ്ട് നി കേൾക്കണില്ല
ആ റേഞ്ച് കുറവാ ന്ന് തോന്നുന്നു ഇല്ലേ ആ ഇപ്പൊ കേക്ക്ണ് ണ്ട്
ഉം ഉം പിന്നെ എന്തന്ന് ചോർന്
എ ചോറിനൊന്നും തീരുമാനിച്ചിട്ടുല്ല മീന് ട്ടണം
ഉം ഉം ഉംപിന്നെ വേറെന്തെക്കേണ് പിന്നെ വേറെന്തൊക്കേണ് അടിക്കലും തൊടക്കലൊക്കെ കയ്ഞ്ഞാ
ഇല്ല ഞാനിന്ന് തലവേദന ആയിട്ട് ഇങ്ങനെ കടക്കാണ് ഇല്ലേ ഇല്ല ഞാ തലവേദനായിട്ട്ങ്ങനെ കെട നി ഇല്ലെങ്കി ഈ നേരാവുമ്പോത്ത്ന് അക അടിച്ചുവേരലൊക്കെ കയ്യും
ഉം ഉം ഉം പിന്നെ പെരുന്നാക്ക് എങ്ങട്ടേലും പോയാ
ഇല്ല അങ്ങനെ ഉം കുടുംബക്കാരെ വീട്ടിൽക്കൊക്കെ പോയി അല്ലാതെ വേറെങ്ങെട്ടും പോയിട്ടൊന്നുല്ല
ഉം മഴേയ്ര്ന്ന്ലേ പെര്ന്നാക്ക് ആ ഇമ്മാന്റുടി ക്ക് പോയി തറവാട്ട്ക്കാേയി അക്കെ തന്നെ വേറെങ്ങെടും പോയിട്ടില്ല മഴയാര്ന്നെ പിന്നെ കുട്ട്യോൾക്കൊക്കെ പനിയായ്ര്ന്നു ഇപ്രാശ്യം
ആ കുട്ട്യേള് കുട്ട്യേള് പിന്നെ പോയി ഓല് ആ എളച്ചന്റെ കാറ്ണ്ടേനി അപ്പ അയ്ല് ഓല് കൊറേ സ്ഥൽത്ത്ക്കൊക്കെ പോയി ഞാൻ പിന്നെ അങ്ങനെ പോയി ട്ടൊന്നുല്ല
ഉം ഉം ഉം
ഉം
പിന്നെ എന്താ എന്തേനുപണി
പെര്ന്നാക്ക് ഞാൻ കസ്റ്റാട്
ഉം
നിങ്ങള്ന്തേണ്ടാക്കിയെ
പെര്ന്നാക്ക് ബിരിയാണിണ്ടാക്കി
ഉം അതാ ബിരിയാണി ഞാൻ ബിരിയാണിണ്ടാ ക്കി കബ്സ്ണ്ടാക്കി പിന്നെ ഗസ്റ്റിന് വരുമ്പോം കൊടുക്കാനെ ത്തണ്ടാക്ക്യേ
പായസം
പായസം എന്ത് പായസം
അതെ എന്താണ് പാലട പായസം
ആഹ അടപ്പായസ അല്ലേ ആഹ നല്ല രസ ണല്ലോ അടപ്പാസ് എനിക്ക് ഭയങ്കര ഇഷ്ടം
ആഹപ്പ
ഉം
ഉഹ ആ ഫസ്റ്റ് ആായിട്ട് ഉണ്ടാക്കി വെക്ക കിറ്റ്ടിച്ചിട്ട് ആ അയിന്റെ മോള തന്നെ എല്ലാം എഴുതിക്ക ഉ ഉ അയിന്റെ മോള തന്നെ എല്ലാം എഴുക്കണം അ
ആഹ ആഹ അത് എളുപ്പമാണ് ഉണ്ടാക്കാാന് നമ്മള ഈ ബിരിയാണിയും ഒക്കെ ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോക്കും പള്ളീന്ന് വരുമ്പോ ചോറൊക്കെ ആവണ്ടേ അപ്പൊ പിന്നെ അങ്ങനെ എളുപ്പമുള്ളള്ളത് നോക്കാ നല്ലത് ഇതിപ്പോ ഞാൻ ഇണ്ടാക്കിയത് കസ്റ്റാർഡ ആണ കസ്റ്റാർഡ്കുമ്പോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി തലേന്ന് അന്തിക്ക ഉണ്ടാക്കി വെക്കണം എന്നാല നേ ആ രാവിലെ ആവുമ്പോൊക്കെണക്കുള്ളൂ
ആഹ കുടുിച്ചൽ ഉണ്ടാക്കി കണ്ടിരൂല്ലേ
മുപ്പത് മണിയാവ്പോ എട്ടരയാകുമ്പോൾക്ക് എല്ലാരും വേരില തുടങ്ങും
ഉം ഉം ഉം
ഇവിടെ അയൽവാക്കത്തി ലക്കെ അയൽ പക്കത്തുള്ളവരൊക്കെ കുടുംബക്കാരാ എളാപ്പ മൂത്താപ്പ മ മക്കളാണ്
ആഹ അ അ
ഓരൊക്കെ ആ ടൈം ആവുമ്പോൾ വരും അപ്പ ആ നേര ആവുമ്പോൊക്കെ നമ്മൾ ഇണ്ടാക്കി വെക്കും വേണംോ ഉ പിന്നെ ഞങ്ങളും തറവാട്ടിലുള്ളവരൊക്കെ എവിടന്ന് തന്നെ ഇനി പുന്നാ കഴിച്ചത് എന്റെ വീട്ടന്ന് ഉ ഉ ഒരു പെരുന്നാൾ ഇവിടന്ന് ഒരു പെരുന്നാൾ അവിടന്ന് അങ്ങനെ
ഏ
ഉപ്പ ആായിക്കൊള്ളും
ഉം ഉ ഉം ഉ
നിങ്ങള എങ്ങനെ വേറെ പോയതാണോ
ആഹ ഞാൻ വേറെ പോയതാണ് അല്ലല്ല വേറെ പോയത്
ആഹ
പി ഞാൻ പോന്നിട്ട് മൂന്ന മാസായിട്ടള്ളൂ വേറെ പോന്നിട്ട്
ഏ ഇതിപ്പം കഴിഞ്ഞിട്ട് എട്ട് ഏഴു വല്ലാം ഒക്കയി
അ ശരി ആഹ് ആ ഞാ മൂന്ന് മാസായിട്ടോുള്ളു പിന്നെ മഴയൊക്കെ ഇണ്ടാ അങ്ങണ്ട എന്തൊക്കെ പാട്
ഇന്ന് മഴയില്ലല്ലോ ഇന്ന് രാവിലെ ഒന്നും ഇന്ന് മഴ ഇല്ലല്ലോ ഇന്ന് രാവിലെ പെയ്തിട്ടില്ലല്ലോ ഇന്നലെ ഇന്നലെ രാവിലെയൊക്കെ പെയ്തതാ പിന്നെ പെയ്തിട്ടില്ല
അവിടെ അങ്ങനെ ചെറുതായിട്ട് മഴ പെയ്ത് ണ്ട്
ആഹ
ഉം പിന്നെ വേറെ എന്താ
ഇല്ലാണോ
ആ അല്ല പോന്നാളാ ഇപ്പ നാട്ടിലുണ്ട് ഉ
പോകാനായിയിട്ട്ണ്ടാവലല്ലേ ലീവ് കഴിഞ്ഞിട്ട്
ഇപ്പ കൊറച്ച് കയയിപ്പ വന്നിട്ടുള്ളൂ കുറച്ച് കയ്യ് ഞങ്ങ മൊത്തത്തിൽ അവിടൊയിരുന്നു വന്ന ഞങ്ങൾ ഇങ്ങ നെ മൊത്തത്തിൽ അവിടൊയിരുന്നു പുറത്തായിരുന്നു ഇപ്പ വന്നട്ട്
ആഹ ആഹ ആഹ അങ്ങനെ
ഇപ്പൊ വന്ന് ട്ട് ആറ്മാസം ആയിട്ടൊള്ളു അയിന്റെ എടേൽ ഇക്കാക്ക ഒന്ന് പോയി വന്നു പിന്നെ
പിന്നെന്താ
പിന്നെന്താ ട്ടിരിക്ക
ക്കെന്താ
ഉച്ചക്ക് മീനൊക്കെ കിട്ടീട്ട് വേണം ഉച്ചക്കയിൻ ആരുണ്ടാവൂല കുട്ടികളൊക്കെ സ്കൂളിൽ പോവും ഞാൻ ഒറ്റക്കാണ് ഞൻ ചെറിയ ആളുണ്ടാവൊള്ളൂ ആരുണ്ടാവൂല ഉച്ചക്ക് ചോർൻ വന്നു
ആഹ
പിന്നെ വൈകുന്നേരത്തേ നോക്ക ക്കിയാ മതി അപ്പോത്തിനേക്ക് ഇക്കാക്ക വരും കുട്ടികൾ വരും
ആ ഇക്കാക്കക്ക് എന്താ പണിയുണ്ടോപ്പൊ ഇവിടെ നാ പണിക്ക
ഇല്ല പ്രതേകിച്ച് പണിയൊന്നുല്ല പുറത്തു ഇറങ്ങിട്ട് പോവും
ആ ഉച്ചക്ക് ഫുഡിന് ഒന്നും വേരോ
ഇല്ല ഇല്ല ചിലപ്പം വരും ചിലപ്പോ അങ്ങനെ പോകും
ആഹ
ഉം പിന്നെ
പിന്നെ എന്താ
പിന്നെന്താ അങ്ങനെയ പോകണ്ട്
ഉം
നിങ്ങളൊക്ക
ഏ
നിങ്ങള പുയാ പ്ല യൊ
ആ അത് ജോലി അതിങ്ങട്ട് പോവും പണിക്ക് പോയിട്ട് പിന്നെ വൈകുന്നേരേ വരുള്ളു പിന്നെ ചോറൊന്നും വേണ്ട
ആ ആ ആ
ചോറ് വേണ്ട രാത്രിയേക്ക് മതി ചേടാൻ പോക്ക് ഞാ പിന്നെ എന്നും ചോറുണ്ടാക്കല്ണ്ട് ഇനേരം ന്ന്പ്പം ന്ന്ണ്ടാക്കാനാവുലാന്ന് വിചാര്ച്ച്ക്ക വൈകുന്നേരംണ്ടാക്കാന്ന് വിചാരിച്ചു
ഞാന് ഇന്നേരാവൂമ്പക്ന് ചെല ഏറുംസം പരിപാടിക്കെ കയ്യല്ണ്ട് ഇന്ന്ങ്ങനെ മടിച്ചിരുന്നു
ആ ചെലെ ദിവസൊരുമടിയാ
ഉം വേറെന്തൊക്കെയാണ് എന്താ പണി കെട്ക്കാപ്പൊ
അല്ല കെടക്കൊന്നല്ല ഞാഞേ പിന്നെ ദോശക്കെന്തെങ്കിലും ഉണ്ടാക്കട്ടേന്ന് വിചാര്ച്ചിട്ടൈ എനിക്കത്ങ്ങനെങ്കിലുംന്തെങ്കിലും കറിവാണംഓലെങ്ങനെങ്കിലൊക്കെതിന്ന് പോകും
ആ ആ
ഇന്ക്ക് കറിന്തങ്കിലു നിർബന്ധ കൊറച്ച് മുട്ടണ്ട് അതൊന്ന്ചിക് ക്കി പരത്തിർത്തത
ഉം മ് മ് പിന്നെ പിന്നെ എന്തൊക്കെ മയ് എങ്ങനേണ് മഴ പെയ്താ ബുദ്ധിമുട്ടുണ്ടാവോ
ഇല്ലല്ല അങ്ങനെ വെള്ളംകേറ്ണ സ്ഥലോ അങ്ങനൊന്നല്ല.
ഉം ഉം വൈന്നാരം
തന്നെ ആ പൊഴന്റെക്കത്താണോ?
ആ പൊഴടെ കെരുത്താണ്
ആ ആ പൊഴന്റെക്കെ അടുത്തായ സുഖാണ്ലേ അലക്കാനൊക്കെ പോവോ പൊഴേക്ക് ഹലോ ഹലോ ഹലോ
അലോ ആ ഇങ്ങക്കേക്ക്ണില്ലേ
റൈഞ്ച് പോവ്ണ്ടല്ലോ എടക്ക്
ഉം
ഉം പൊയന്റെ പുഴേക്ക് അലക്കാനൊക്കെ പോവോ
ഏ ഞങ്ങള് തങ്ങന്മാരാണ് ഞങ്ങള് പൊറ് പറഞ്ഞാൽ തീ വര്ല
ഏ
ഉം ആ പെണ്ണ്ങ്ങളെ പൊറത്തേക്ക് വിടൂല
ഏ
അങ്ങനത്തെ കാര്യങ്ങൊക്കൊന്നും പുറത്ത് വിടൂല അറിയാ
ഉം ഉം
ണ്ടുള്ള പരിപാടിയാരുന്നു
ആണോ
ഉം
എനിക്ക് ഭയങ്കര ഇഷ്ടാ പൊഴേക്കൊക്കെ അലക്കാം പോണത്
അതൊക്കെ ഭയങ്കര കാര്യാണ് ഇഷ്ടപ്പെടൂല ക്കാക്ക്
ഉം ഉം
സ്വന്തം വീട് നിനക്കാനണെങ്കി വീടൂട്ടോ അല്ലാതെ ഒറ്റക്കൊന്നും വ്ടൂല
ആ
ഉം
പിന്നെ എന്താ ന്നാ ഓക്കെ പിന്നെ വിളിക്ക ആ